ആഹ് ഇ ണ്ടോ ക്ലിയറാവ്ന്ന്ണ്ടോ?
ആഹ് ക്ലിയറാവ്ണ് ണ്ട്.
ആഹ് ഓക്കെ
ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ പോണം.
അതെ ഞാനെ ഹസ്ബൻറിന്റെ ഫോണിലാണ് കോളെയ്യ്ണതെ രാവിലെ ഞാൻ വാങ്ങി വെച്ചതാണ്
ഫോണായിരിക്കില്ലേ അവര് ഫോണില് നെ
ഐഫോണോന്നല്ല എന്റെ ഫോണില് ഞാൻ ക്ലാസ്സൊക്കെ എട്ക്ക്ണ കാരണെ ആഹ് അപ്പ അതില് വിളി ക്ക്യാനും ഇതിനൊന്നും പറ്റില്ല്യ.
ആഹ്
ആഹ് അപ്പ ഞാന് ഇവര് പോവുമ്പോ രാവിലെ വാങ്ങ്യച്ച ഇഞ്ഞ് ഉച്ചാവുമ്പോ വരുമ്പഴത്തേനും തരണം ന്നാ പർഞ്ഞിട്ട് പോയ
ആഹ് അത് ശെരി ഫുഡൊക്കായോ?
ആഹ് ഫുഡൊക്കായടാ
ഉം ഇന്നെന്താ ഫുഡെക്കെ പ്രിപ്പറെയ്തെ?
മീനെന്നെ കറിം മറ്റേ വറ്ത്തത് പിന്നെ കൈപ്പക്കിം എന്തായ്ന് പറയാ ക്യാരറ്റ് പ്പേരി. എൻ്റെ ഹസ്ബെൻ്റിന് നല്ലിഷ്ട്ടാണ് കൈപ്പകപ്പേരി
ഏഹ് സാധാരണ ആര്ക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്താണല്ലോ കൈപ്പ്ള്ളോണ്ട്
എനിക്കും തീരെ ഇഷ്ടല്ലാട്ടോ പക്ഷെ അവര്ക്ക് വേണ്ടിട്ട് ഞാൻ ണ്ടാക്കി കൊടുക്കും.
പക്ഷെ ഏഹ് അത് കയ്പ്പ് പോകാനൊരു ട്രിക്ക്ണ്ട്. കൊറച്ച് സമയം തക്കാളിയല്ല കൊറച്ച് സമയം ഉപ്പ്ല്ട്ട് വെക്ക.
ആഹ്
ജസ്റ്റ് നമ്മളരഞ്ഞ്ട്ട് ഒന്ന് ഉപ്പ് വെള്ളത്തില്ട്ട് വെക്ക. ഒന്നെങ്കിൽ കല്ലു പ്പോ പൊടിപ്പോ അങ്ങനെന്തെങ്കിലുട്ട്ട്ട്
ആഹ്
കൊറച്ച് സമയം ഒരു പത്ത് പയിനഞ്ച് മിൻറ്റ് വെച്ചാ മതി. അപ്പൊ അതിന്റെ ആ കയ്പ്പ് പോവും.
അതെ തീരെ കൈപ്പ്ണ്ടാവില്ല്യാ?
ഇല്ല അങ്ങനെ വല്ല്യേ കയ്പ്പ്ണ്ടാവില്ല.
ഏഹ്
ഉം ഞാന് ഉമ്മ പറഞ്ഞന്നിട്ട് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തേനു.
കയ്പ്പക്ക ഉപ്പിലിട്ടത്. ആഹ് ആഹ് അയ് ഇന്റെ അമ്മ ചോയ്ക്കും എന്താണ്ന്ന്? എന്താലും കിട്ടീട്ട് വേണം ചെയ്യാച്ചിട്ടേ.
ആഹ് കയ്പ്പക്ക ഏതായാലും ഇഷ്ടാവുമ്പോ-
ഇന്ന് കാരറ്റ്
പിന്നെ കൈപ്പ പൊരിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ.
ആഹ് കയ്പ്പക്ക ഒണക്കി കഴിഞ്ഞാല് കയ്പൊകൊന്നുണ്ടാവില്ല്യ.
ആഹ് കയപ്ണ്ടാവില്ല പിന്നെ അല്ലാതെ ജസ്റ്റ്- മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ മസാല ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കെയും ചെയ്യാം. ഉം അത് നല്ല ടേസ്റ്റ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മള് മീനൊക്കെ വറ- ത്തെടുക്കുന്ന പോലെ ഫ്രൈ പാനിൽ ഇട്ടിട്ട്- വറുത്തെടുത്താ നല്ല ടേസ്റ്റ്ണ്ടാവും. അങ്ങനെ കയ്പ്പോന്നും അറിയില്ല.
അതെ ഞങ്ങള് മൊളക് അങ്ങനെ ഇതാക്കാറ്ണ്ട് നീളത്തില്ള്ള മൊളക് ല്ലേ പച്ചമൊളക്. അത്ങ്ങനെ നടു കീറീട്ട് അയിന്റെ ഉള്ള് ഉപ്പ് വെച്ച്ട്ട് അങ്ങനെ എണ്ണിലിട്ട് വറക്കാറ്ണ്ട്. അപ്പ നല്ല ടേസ്റ്റാ കഴിക്കാന് ആഹ് ശരിയാ.
ഞാനീ കൈപ്പക്കന്റെ കൂടെ- ആഹ് മൊളകും ചെലപ്പോ ഇട്ട്കൊട്ക്കാറ്ണ്ട്. മൊളകും കറിവേപ്പിലേം ഒക്കെ ഇട്ട്കൊട്ത്താല് - ടേസ്റ്റാവും ഉം.
ആഹ് അങ്ങനെ അവടെ മീൻകറ്യോക്കെ എങ്ങനെ വെക്ക്യ?
മീൻകറി ഞാന് രണ്ട് രീതീല് വെക്കും.
ആഹ്
ഒന്നെങ്കി ആദ്യം ഉള്ളിയും തക്കാളിയും ചെറുള്ളി കൊറച്ച് അധികം എടുക്കും.
ആഹ്
എന്നിട്ട് തക്കാളി ആദ്യം ഉള്ളി ക ഉലുവ അതൊക്കെ ഇട്ടിട്ട്-
ആഹ്
ആദ്യം ഫസ്റ്റ് ആഹ് ഒന്ന് വാട്ടി എട്ക്കും.
ആഹ്
ഉള്ളിയും, തക്കാളിയും മൊളകും ഒക്കെ ഇട്ട്ട്ട്,
ആഹ്
ഇന്ന്ട്ട് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോ മസാലകളൊക്കെ ഇട്ടൊട്ക്കും. ഇന്ന്ട്ട് പിന്നെ കൊറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും.
ആഹ് ആ പൊടികൾ ഇട്ടിട്ട് ഒന്ന് വറക്കോ അയ്ല് ഇട്ട്ട്ട്?
ആഹ് ജസ്റ്റൊന്ന്. അതിന്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന്-
മൂപ്പിക്കാ എന്നിട്ട് പുളി ഒഴിക്കും പിന്നെ മീന്ടും ഹാ ഞങ്ങളങ്ങനെ ഇണ്ടാക്കാറ്. പിന്നെ വേറെ തരത്തി ഉണ്ടാക്കും ഫസ്റ്റ് ഉള്ളിയും ത ക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മുളക്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ കായപ്പൊടി അത് ഇട്ടിട്ട് വെറുതെങ്ങനെ
പക്ഷെ സാമ്പാറിലല്ലേ സാധാരണ കായ പൊടി ഇടാറ്.
മീൻ കറിയിലും ഇടും ഞങ്ങള്. ഒരു ടേസ്റ്റ് കിട്ടും അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ്.
ഏ എന്നാ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ.
ആഹ് ചെയ്തോക്കിയൊക്കണ്ട്. അതെ ഒരു, ഒരു എന്താ പറയാ ഹോട്ടൽത്തൊക്കെ ഒരു മീൻകറിട ഒരു ടേസ്റ്റ് വരും.
അഹ ആണല്ലേ ഉ.
അങ്ങനെ അതുടും എന്നിട്ട്. ആ ഉലുവേം ഇടുട്ടോ പച്ച ഉലുവേം ഇടും. എന്നിട്ട്ങ്ങട് കലക്കും എന്നിട്ട് മീനാടും. എന്നിട്ടടു പ്പത്തേക്കും എന്നിട്ടത് നല്ല തെളച്ച് വരും അങ്ങനെ ചെറുതായിട്ട് തെളച്ച പോരാ നല്ലോം തെളച്ച് ഒര് വറ്റിയ ഒരു പരിവാവണം. എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളി കൊറെ അരിഞ്ഞിട്ട്.
അപ്പോ മീൻ നന്നായിട്ട് വെന്തു പോവുലേ?
ആ അമീന് ചെലര്. ഏഹ് ഒന്നിച്ചിടും ചെലര് ഒന്ന് തെളച്ചേന് ശേഷം. പിന്നിട്ടിട്ട് ഒന്നുകൂടെ നന്നായി തെളപ്പിക്കും. ആ അങ്ങനെ എടുക്കുട്ടോ ഞാൻ ഒന്നിച്ചങ്ങനെ തെളപ്പിക്കും എനിക്കങ്ങനെ മീന് പൊടിഞ്ഞാലും കുഴപ്പല്ല.
ആഹ ആ അങ്ങനെ വ റ്റിച്ചെടുത്താലെ നല്ല ടേസ്റ്റാണ്. മത്തിയക്കെ ആണെങ്കിൽ പൊ കുരുമുളക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുത്താല് നല്ല ടേസ്റ്റ് ആവും.
ന്നെ നല്ല ഇഷ്ട അവര് പറയും ഇങ്ങനെ കൊറെ വെള്ളാക്കി വെക്കണെക്കാ നല്ലത് വറ്റിച്ച് വക്കാണ് പറയും. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങട് വറ്റിക്കലൊടങ്ങി അപ്പൊ പിന്നെക്ക് നല്ല ടേസ്റ്റ് തോന്നി. കൊറെ വെള്ളാവുമ്പോ നമ്മളെന്താച്ചങ്ങ എല്ലാർക്കും ഇത് തെകഞ്ഞോട്ടെ. ഇ വെള്ളാക്കണത്.
ഇഹ.
അതങ്ങനനെ കൊറച്ച് പേർക്ക് തെകയും. പിന്നെ നമ്മള് വെക്കുമ്പോ എന്തായാലും ഒരു നേരത്തേക്ക് മാത്രായിട്ട് വെ ഇല്ല രണ്ട് നേരത്തേക്ക് വെയ്ക്കുള്ളൂ.
ആഹ് ഞാനും അങ്ങനെതന്നെ ഇണ്ടാക്കുമ്പോ കൊറച്ചധികം ഇണ്ടാക്കും. ഒന്നെങ്കി ആഹ് അത് ശരിയാ. പക്ഷെ വറ്റിച്ച് വെക്കാണെങ്കിൽ കൊറച്ച് മതി നമുക്ക് കൂട്ടാനേ. എന്നാ തന്നെ പിന്നെ ചെല. കറി ഒന്നായിട്ട് ഒഴിക്കേണ്ടി വരും അങ്ങനത്തവർക്ക് പിന്നെ കൊറേ വേണ്ടി വരും. ഇവിടെ പറ്റൂല വറ്റിച്ച് വെക്കാൻ.
വേറെസ്വന്തായിട്ടെന്തെലും സ്പെഷ്യലായിട്ട് നമ്മള് സ്വന്തായിട്ട് ഉണ്ടാക്കിട്ട് അങ്ങനെന്തെങ്കിലും ടെസ്റ്റായിട്ട് വരണ അങ്ങനെന്തെലും അറിയോ?
ആ ഞാന് ആ ഒരു ബ്രെഡിന്റെ പുഡിങ് ഉണ്ടാക്കിണ്ടരുന്നു. അതെനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി.
അതെ അതെന്താ സിമ്പിള് ആണോ ഉണ്ടാക്കാൻ സിമ്പിള് ആവണം പക്ഷേ അങ്ങട് ഹെവി. പാട്ടില്ലാറില്ലേ
ഞാന് കൊറച്ച് മുന്നേ ഇണ്ടാക്കിയതാണേ. യൂട്യൂബിലൊക്കെ നോക്കിട്ട് അങ്ങനെണ്ടാ യിരുന്നു സിമ്പിളും ആണേ നമ്മള് കേക്ക് ഇണ്ടാക്കുന്ന പോലെ. കൂടുതലായിട്ട്. എന്താ പറയാ കേ ആദ്യം കേക്ക് ഇണ്ടാക്കും നമുക്ക് ആദ്യം കേക്ക് ഇണ്ടാക്കി പിന്നെ വി ക്രീം റെഡിയാക്കി അങ്ങനെയൊന്നും വേണ്ട ഇത്. ബ്രെഡ് കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ. ആ ക്രീമ്. ആഹ് ഇത്രയും സാധനങ്ങളൊക്കെ മതി പിന്നെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനും മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനും ജസ്റ്റ് നട്സ് ഒക്കെ പൊടിച്ചിട്ട് അത് ഇട്ടൊടുക്കും പിന്നെ വേറെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടല്ല ന ചലത് മാ മാങ്കോന്റെ ഫ്ലേവർ ആഡ് ചെയ്യണെങ്കിൽ അതും ആഡ് ചെയ്യാം
ഒരു വെറതരു പാത്ര ത്തിലാണോ പുടിങ് ഉണ്ടാക്കുക
അല്ല നമ്മള ഒരു ഗ്ലാസ്സിന്റെ പുഡിങ് പാത്രം ഉണ്ടാവല്ലോ ഗ്ലാസിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റീലിന്റോ ഏത് പാത്രമാണെങ്കിലും നമ്മൾ ആദ്യം ബ്രെഡ് സെറ്റ് ചെയ്ത് വെക്ക ബ്രെഡ് സൈഡ ഒക്കെ കട്ട് ചെയ്തിട്ട്
കട്ട് ചെയ്തിട്ട് ആഹ്
ആഹ് എന്നിട്ട് ബ്രെഡ് സെറ്റ് ചെയ്ത് ട്ട് കണ്ടൻസ്ഡ് മിൽക്കും ആ ബീപ ബീപ്പിങ് ക്രീമും കൂടി
ഉം
ഒന്ന് മിക്സ് ആക്കിട്ട്
ഉം
പിന്നെ ആ ബ്രെഡിന്റെ മേലെ ജസ്റ്റ് ഒന്ന് പാല് ജസ്റ്റ് കണ്ടൻസിലും മിൻസിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച കൊടുക്കാം പാല അധികം ആവണ്ടത് ജസ്റ്റ് ചെറിയ രീതിയില് എന്നിട്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആ ഫ്രഷ് ക്രീം അല്ലാ മ റ്റെവിപ്പിംഗ് ക്രീമും കൂടി കൂട്ടിട്ട് മേലെ ഒന്ന് വെച്ച് കൊടുക്കാം
ആഹ്
പിന്നെ മാങ്കോന്റെ അത് വെക്കണം എന്നുണ്ടെങ്കിൽ മാ ങ്കോ ജസ്റ്റ് വിപ്പിംഗ് ക്രീമും കൂടി ജസ്റ്റ് ജ്യൂസ് അടിക്ക വെള്ളം ഒന്നും ചേർക്കാതെ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അതിന്റെ മേലെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാ എന്നിട്ട് ഫ്രിഡ്ജിൽ വിച്ചിട്ടൊന്ന് മേലെ ആഹ് ആഹ് മേലെ ഒന്നെങ്കി ബദാമോ അങ്ങനെ എന്തെങ്കിലും ക്രഷ് ചെയ്തിട്ട് മേലെ ഒന്ന് വിതറി കൊടുക്കാം
ആഹ് ആഹ്
അങ്ങനെ ക്രെഷ് ചെയ്തിട്ട്‌ ഫ്രിഡ്ജില് വെച്ച് കൊടുത്താ തണത്ത് കഴിഞ്ഞ നല്ല ടേസ്റ്റ് ആയിവരും
റ്റാൻസ് ആഹ് ആഹ് നോക്കിയോക്കട്ടെ
കേക്ക് ഇണ്ടാക്കുന്ന അത്ര കേക്ക ഉണ്ടാക്കുന്ന അത്ര പാടും ഇല്ല
അങ്ങനെ ഇപ്പ എങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോ കാണങ്ങനെ എന്താ ആഹ് ഇഷ്ടം പോലെ ഇതിന്റെ അതന്ന് പറയാ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോടാ ഡ്രീം കേക്ക്
ആഹ് ഡ്രീം കേക്ക് അത് ഞാന് ഉ ആ എളു പ്പാണ് ശെ ഞാന അങ്ങനെ ഇണ്ടാക്കില്ല ഞാൻ ഒന്നാമത് വർക്ക് ചെയുന്നോണ്ട് ആഹ്
കേക്കിന്റെ ആ ഒരു ബ്രെഡ് പോലത്തെ വാങ്ങുക എന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്ട്ട് വെക്കുക പിന്നെ എന്താ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്രീമും അതുപോലെ എന്താ ചോക്ലേറ്റ് ആഹാ അങ്ങനത്തെ നട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ആക്കിയാലും മതി ആ അതിങ്ങനെ ഉണ്ടാക്കണ ഞാൻ കൊറെ വിചാരിക്കണു ആഹ അതിന്റെ മോള്ല്ന്താ കൊക്കൊ പൗഡർ ആണോ ട്ട് കൊടുക്കുക ങ്ങനെ ഒരു ഒര് അരിച്ചിട്ട എന്തോ അരിപ്പട മുകളിൽ ഇങ്ങനെ എന്ത ഇട്ടില്ലോ അത് കൊക്കോ പൗഡർ അല്ലേ ആഹ അത് വെക്കുമ്പോഴ ഒരു ഫിനിഷിംഗ് ആയിട്ടൊരു ഡ്രീം കേക്കിന്റെ ഒരു ഇ തരണേ ഉള്ളൂ അത് കൊറെ ഉണ്ടാക്ക
ആ ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ബാറ് വാങ്ങാൻ കിട്ടും
ആഹ
അപ്പൊ അത് വാങ്ങിട്ട് ജസ്റ്റ്‌ മെൽ റ്റയ്ത് ട്ട് അതിന്റെ മേല ഇട്ട് കൊട്ക്കാം പിന്നെ ഈ വിപ്പിംഗ് ക്രീംും അതിന് വല്യ പണിയില്ല പെട്ടെന്ന് സെറ്റ് ചെയ്യാം ഉം
ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ
ഇല്ല ഞാൻ ഉണ്ടാക്കി നോക്കിയില്ല ഇ നിക്ക് ഈ ഡ്യൂട്ടിന്റെ ഇടന്ന് ഫ്രീ ഇല്ലാത്ത കൊണ്ട്
ആഹ
ന്റെ അനിയത്തിയൊക്കെ ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കും ഞാൻ വീട്ടു പോകുന്ന സമയത്തൊക്കെ
അതെ ആ ഞങ്ങള് പിന്നെ വാങ്ങ ചെയ്യ നസ്റ്റോന്നൊക്കെ വാങ്ങ ചെയ്യ
ആഹ നെസ്റ്റോല് എപ്പളും ഓഫറ ഒക്കെ അധികം ഉണ്ടാവും
അത്ണ്ടേ ഞങ്ങക്ക് ഇരുുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു പ്രാവശ്യം അരക്കിലോന്റെ കിട്ടി
ആഹ അരക്കിലോന്ന് ഇരുന്നൂറ്റിയ്യായിട്ടള്ളൂ അല്ലേ ഓ അത് ലാഭാ
ആ ലാബാർന അതിന് എത്രയ അഞ്ഞൂറ്റിയോ അ
ഉം അതെല്ലാ സമയത്തും ഓഫർ ഉണ്ടാവുല ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഈ മുന്നൂറ് ഗ്രാമിന്റെന്നെ ഇരുന്നു ചി ങ്ങനെ എന്തോണ്ടായി
ആ അതെ ആഹ് ആഹ് ആ അങ്ങനെ അല്ല ഞങ്ങളടെ വീടിന്റെ അടുത്തന്നൊന്ന് ഉണ്ടാക്കണ്ട്ട്ടോ
ഏ ഇപ്പൊ ഓ ന്നാ ഓക്കെ ശരി
കൊയപല്ല വെറുതെ